ആ നമസ്കാരം
ആ ആ എന്തൊക്കെയുണ്ട് വിശേഷം
സുഖം
ആ എന്താണ് പണി എന്താണ് എന്താണ് പണി
പണിയ ഒന്നുമില്ല അ ഇങ്ങനെ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നാണ്
ഓ ഇന്നെന്താണ് ചായക്ക് സ്പെഷ്യൽ
ചായക്കൊന്നും സ്പെഷ്യലായിട്ടൊന്നുമില്ലന്ന മുത്താറി ഉണ്ടാക്കാ വച്ച
ആ ആ മുത്താറിയ ആ ആ കുട്ടികൾക്കൊക്കെ നല്ലതാണല്ലോ റാഗിട്ട് കുട്ടികൾക്കും വല്ലുൾക്കും ഒക്കെ നല്ലതാണ്
ഉം ആ റാഗി കൊണ്ട് ഒരു പരിചയണ്ടുള്ളരു
ആ ആ കുറു കുറുക്ക
ആ ശർ ശർക്കരയും തേനൊക്കെ ഇിട്ടാണ്ടുള്ള
ആ ആ നല്ലൊരു വിഭവണത് കുട്ടികൾക്കൊക്കെ വലിയർക്കൊക്കെ കൊടുക്കാന് രക്തം ഉണ്ടാാവാനൊക്കെ നല്ലതാണല്ലോ
ആ അങ്ങനെ ഉണ്ടാക്കിയാണ്ട് ഒരു നല്ല കട്ടയിലാക്കി ഉണ്ടാക്കിയല് കുട്ടികളൊക്കെ മുറിച്ചാണ്ട് ഇങ്ങനെ കഴിച്ചോളൂ
ആ ആ ആ നല്ല ടേസ്റ്റ ആണത് ഉം ഉം കുറുക്കാക്കി കഴിക്കാലോ ചപ്പാ പത്തിരിയ ഒക്കെ ഉണ്ടാക്കി വെക്കാറുണ്ടോ റാഗിനോട്
അല്ല അയിതിനോട് ഇല്ല ദോഷ ഇണ്ടാക്കി
ആ ദോഷം നന്നാവുന്നുണ്ടോ
ആ... ദോഷമാ ദോഷമാവ് അച്ചയക്ക് കൊറച്ച ഇതും കൂട്ടിയാണ്ട്
അങ്ങനെ ഉണ്ടാക്കാറില്ലേ
ഉം നല്ല ഇതൊറ്റക്കെ അച്ചാണ്ടല്ല നമ്മള സാധാദോശ ഉണ്ടാക്കും സാധാദോശല്ല ഉഴിഞ്ഞ് ദോശ ഉണ്ടാക്കുന്നേക്ക് ഇതിന്റെ പൊടിയും കൂടി കൂട്ടിയാണ്ടരച്ച്
ഉ ഉം ആ കുറുക്ക ആക്ക ദോശ ഉണ്ടാക്ക അങ്ങനെയൊക്കെ ചെയ്യ ചെയ്യ നല്ലതാണത്
രക്ത ഉണ്ടാവാനൊക്കെ നല്ലതാണ്. രക്തം രക്തക്കുറവുണ്ട് അപ്പൊ
ആ
അപ്പൊ അത് അക്കെ ആ ഉം ഉണ്ടാക്കി കൊടുക്ക പിന്നെ അതൊരു പായസം പോലെ ഉണ്ടാക്കണ്ടല്ലോ?
ആഹ ആഹ് പായസക്ക കുടിക്കാം. അതും ടേസ്റ്റ് ആാണ് ആആ എങ്ങനെങ്കിലും ഒന്ന് വ ലവണം കുട്ടികൾക്ക് അത്രയുംക്കെ ഇങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളീതി രീതിൽ ഉണ്ടാക്കി കൊടുക്കാലോ എങ്ങനെയ വേണ്ട വെച്ചാല് അതേമാതിരി. കുട്ടികൾക്ക് ഇന്നെന്താണ് നഴ്സറി ഉണ്ടോ കുട്ടികൾക്കൊക്കെ ഹലോ കുട്ടികൾക്ക് നഴ്സറി ഉണ്ടോ? നൈസറി ഉണ്ടോ ഹലോ ഹലോ